ഹലോ
കേക്കാവോ ഹലോ ആ നമ്മള സംസാരിച്ചിട്ട് ഇ് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാ വരുന്നേ അല്ലേ കേൾക്കാൻ പറ്റുന്നേ ആ ചെറിയ ബ്രേക്ക് വരുന്നുണ്ട്
അവിടെ റേഞ്ച് പ്രശ്നുണ്ടോ
എവിടെ മേഞ്ചുണ്ട് എന്താ കത്തി അറിയത്തില്ല
ഹം ആഹ ഹിച്ച പ്രശ്നട്ടോ
ആ റേഞ്ച് പ്രശ്നം ഒന്നുമ ഇല്ല എന്തന്നില്ലേ ഹലോ ആഹ
ആഹ കേൾക്കാം കേൾക്കാം
പിന്ന ആ അതാ ഞാന ഇവിടുന്ന് സംസാ സംസാരിക്കുന്ന മിക്സ് ആയി പോുന്നുണ്ട്
ആഹ ആഹ ആഹ അതിന്റെ അടുത്ത് എനിിക്കക്ക്രു കോള് വന്നേ ഞാ അത് കട്ടാക്കാൻ വേണ്ടി പോയി
ീ ആഹ് ആ ഞാൻ കേട്ട് വൈബ്രേഷൻ കേട്ടായിരുന്നു ഉ പിന്നെ ാൻ ഗാർഡനിങ്ങും പിന്നെ അതുപോലെ കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു ഇഷ്ട പിന്നെ പൂന്തോട്ടം
ആഹ ശെരി വീട്ടിലുണ്ടോ
ആഹ
പൂക്കളൊക്കെ ഉണ്ടോ
ആഹ് അമ്പന് താമര
ഉം
പിന്നെ ദോസയുണ്ട്
ആഹ ആ അതിങ്ങനെ പരിചരിക്കലേ അല്ലരു ഹോബിയ ആണല്ലേ അ
കക്കുന്നില്ല എങ്കിലും കുഞ്ഞിനെ അപ്പുറത്തെ ആരെല്ലെങ്കിലും കൈ കൊടുത്തിട്ട് നോക്കും ഇടക്കൊക്കെ
ആഹ ആഹ ആഹ്
ഇഷ്ടംപോല ഒരു സമയത്ത് ഞാന് ഒ അഞ്ചു മാസൊക്കെ ആയപ്പം എന്റെ വീട്ടിൽ പോയി അപ്പത്തേക്ക വെയില സമയയിരുന്നേ എല്ലാം കരിഞ്ഞി പോയ
ഉം ആ പിന്നെ ശ്രദ്ധിക്കൻ ആള ഇല്ലാത്തൊണ്ട് ശ്രദ്ധിക്കൻ ആളും ഇല്ലല്ലേ വേറെരുും
ഇവിടെ ഇല്ല ഇല്ല ഇല്ല അവിടെയും പ്രായവായ വരല്ലയോ
ആഹ
അപ്പൊ പിന്നെ ഇവിടൊണെങ്കി ഞങ്ങളല്ലാം പുതിയതായിട്ട് വ വീടണ്ട് മരങ്ങളും ഇല്ല അപ്പൊ ഭയങ്കര വെൽ നേരിട്ട്
ആഹ ആഹ വേര് കൂടിയാലും പുക്കൾക്ക് ബാധിക്കല്ലോ അല്ലെ
ആ ആണ് ആന ആണ് ആ എല്ലാം കരിഞ്ഞി പോയായിരുന്നു
ആഹ
മുമ്പായിരുന്നു ഞങ്ങളടെ വീട്ടിലോട്ട് പറ്റുന്നതൊക്കെ കൊണ്ടും
ഉം ഉം ആ് ഈ പൂ പൂക്കൾ വിരിയണം എന്നുണ്ടെങ്കിലും വെയിൽ കിട്ടണം കൂടിപ്പോയാലും കരിഞ്ഞവും പോകവും
കൂടിപ്പോയാലും ആഹ ഇല ഇല സഹിതങ്ങളും കരിയമായിരുന്നു
നേസരീന്ന് വാങ്ങിിവ
അവിടെുണ്ടോ നഴ്സറിൽ നിന്നും വാങ്ങ കൂടുതലും ബോഗൻ വലിയ നഴ്സറിൽന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക അറിയാവുന്ന ഫ്രണ്ട്സിന്റെ എന്നക്യും കമ്പക്ക
ആഹ് ആഹ് ആഹ കാണുമ്പോഴൊക്കെ വാങ്ങൂല്ലേ ഉ
കാണുമ്പോക്ക ഇവി ആ അവിടെന്ന് വങ്ങണ്ട അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഇപ്പൊ ഒരു പത്തിരുപത് കളറളം ഉണ്ട് ബോഗൻ വില്ല
ആഹ
ആ വാങ്ങിക്കും
ആഹ
ആ പിന്നെ അവിടെ ചെടിയൊന്നും ഇല്ലല്ലേ
ഇല്ല ഇല്യ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അയിന് മെനക്കെടാനും പറ്റൂല പിന്നെ എന്താന്ന നമ്മടെ ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോ ബുദ്ധിമുട്ടാകും നിറിയേ ആ വണ്ടി കാറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്ക വെക്കുമ്പോക്കെ ബുദ്ധിമുട്ടാകുന്നുപറഞ്ഞിട്ട് പിന്നെ അയിന് വെച്ചിട്ടില്ല
ഉം
പിന്നെ ടെറസിന്റെ മുകളിലൊന്ന് വെക്കണം അപ്പൊ അതൊക്കെ പിന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ
ബക്ഷെ അത് ഒരു ദത്തം വെൽ ഈ വെയിലത്ത് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് പോവും
ഉ ആഹ ടെറസിലുംകൂടി ആകുമ്പോ അല്യ ചൂടാകുല്ലോ പിന്നെ അതിനോ തന്ന് അത്രത് ല്ല ഹ് അവിടെ ഹസ്ബന്റിന്റെ വീട്ടില് അണ്ണന്റെ വീട്ടില് അങ്ങനെണ് ഹസ് ഹസ്ബന്റിന്റെ ഏട്ടന്റെ വൈഫിന്റെ വീട്ട്ലൊ നല്ല ചെടികള്ണ്ട് ഇതേ പോലെ നല്ല കാർഡന് ഇതോക്കെ ആക്കിട്ടിട്ടുണ്ട് എന്നിട്ട് അവര് വീട്ട് പോയി വരുമ്പോഴിങ്ങനെ ഓരോന്നിന്റെ കമ്പു കൊണ്ടന്ന് അവര് വേറെ പ്പോ താമസ് യിട്ട്ണ്ടേ അപ്പൊ അവര് അയ്ന്റെ ടെറസിന്റെ മോൾലൊക്കെ കുറേ ഇണ്ടാക്കിട്ട്ണ്ട് ഇപ്പഹ് ഓർമ്മ വെരേ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിലൊക്കെ കൊറേ വെച്ചിട്ട്ണ്ട് അപ്പൊ അഹ് കാണുമ്പോ ഒരിഷ്ടാ
ആഹ് ഉം ഇവിടെ ഞങ്ങളീ ഭാഗ ആണ് നെല്ലാടോം ഒരുമിച്ച് നല്ല ഭംഗിയാ ഉം ഇന്ന് ഞങ്ങക്ക് ഇവിടിന്നോരു താമര പൂവിരിഞ്ഞ് അത് കാണുമ്പോ നമുക്കൊരു
ആണോ ആഹ് താമര എത്ര ദിവസം വിരിഞ്ഞു നിക്കും
താമര ഈ മഴന്നെങ്കിൽ പെട്ടെന്ന് അത് കൊഴി കൊഴിഞ്ഞു പോവും പിന്നെ പകുതി വിടർന്ന് വന്ന് ഞാനത് ബാ ക്കി കൂടെ വിളസിച്ചു വെച്ചു ആഹ് ചിലത് മൂ രണ്ട് മൂന്ന മൂന്നാല് ദിവസൊക്കെ നീക്കും മഴയാ
അത് സ്മെല്ലോ നല്ല സ്മെ സ്മെല്ലുണ്ടോ അതിന് അങ്ങനെ അധികം താമരങ്ങനെ കണ്ടിട്ട് ഇല്ലല്യ അയിന്റെ ഭംഗി മാ ത്ര ഒള്ളോ ഉമ് ഉമ് റോസിന്റെ ആയിരി രു സ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുല്ല ല്ലെ ഉമ് അയ് ശരി
ഞങ്ങളടെ എന്റെ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടില് വെള്ളണ്ട് അത് രാ ത്രി മാത്രം വിരിയുന്നെയാ പക്ഷെ അന്നെരം നല്ല പാരിചാതത്തിന്റെ കൂട്ട് മണവാ അതിന് മാത്രം
ആണോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അയി ശെരി ഉമ്
മഞ്ഞു യുണ്ട് മൂന്നാല് കളറുണ്ട് താമര മ് മുല്ലയുണ്ട് പക്ഷെ അതില്ല ഈ ഇപ്പ ഇതിൽ മാ ച്ച് ഏപ്രിലൊക്കെ ആവുമ്പോഴല്ലേ ഉള്ളൂ പൂവ്
ആഹ് ആഹ്
ച്ച് വി ഇവിടെ ഇവിടത്തെന്ത് പൂയിരുന്ന് നാട്ടുമുല്ലേ നാട്ടുമുല്ല നമ്മടെ സാധാ മുല്ല
ആഹ് ആഹ് വാറ്റ കുറ്റിമുല്ല അല്ലലെ
ഇല്ല ഇല്ല ഇല്ല ഉണ്ടായിരുന്നു അത് പോയി അതെന്നും പൂവോ ഒന്നോ രണ്ടോ പൂവ് എന്ത് പിടിക്കണ പക്ഷ അത്പോയി
ഇങ് വരി വ ഉം ആള് ഇവിടെ ഒൺന്ന്. നേര്ത്ത് ഉറങ്ങീട്ടേ ഉം. ആഹ് അങ്ങനെ വല്യ അത് മടീല് വെച്ചാലേ ആള് താവും.
ആഹ് ഫോൺ കൊടുത്താലും കഴിച്ചോളുല്ലയോ
ആഹ് അതാണല്ലോ സമാധാനം. എന്നിട്ട് വാപ്പ പറിങ്ങനെ ഫോൺ കൊടുത്താണ്ട് ഇതാക്കണ്ട കഴുത്തിന് വളവ് വര്ന്ണ്ട് ക്കെ പറഞ്ഞപ്പൊ പേടി. പേടിപ്പിക്കും ഞാൻ പറ ഭക്ഷണം കഴിക്കാനല്ലേ പറയാതെ സോപ്പിടും മറ്റേ എന്താ നമ്മളെ എത്ര രണ്ട് മണിക്കൂർ ഭക്ഷണം കൊണ്ട് ഇരുന്നാലും ആ രണ്ട് മണിക്കൂർ ഇരുന്നാലും ചെല്പ്പോ ഭക്ഷണം ഒരു ഉര്ള പോലും വായിക്കത്തൂലേ ഇതാകുമ്പോ ആളറിയാ തങ്ങ കഴിച്ചോളും ഞാൻ ന്ന് ട്ട് ഇങ്ങനെ വിചാരിക്കും ഇവർക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയുന്നുണ്ടോന്നോ ആവോ അല്ല ഇതിലേക്കുള്ള ഈ നോട്ടല്ലേ അറിയാതെങ്ങനെ വാ തുറന്നത് തരിയാണല്ലോ ന്നൊക്കെ അങ്ങനെ വിചാരി ക്കും മ് പിന്നെ എന്ത് കൊട്ത്താലും കഴിക്കും ആ പ്രി കെ ജി ചേർക്ക അടുത്ത ജൂണില് മോൻ പഠിക്ക്ന്ന സ്കൂളി തന്നെ ണ്ട് അപ്പോ അവ്ടെത്ത ആ സ്‌ മോൻ പഠിക്ക്ന്ന സ്കൂള തന്നെ പ്രീകെജി ണ്ട് അപ്പൊ അവ്ട് തന്നെ ആക്കിയാ പിന്നെ ശ്രദ്ധിക്കാനും ആളുണ്ടാവോല്ലോ പക്ഷെ തും പറ്റില്ല എന്താന്നോ അവ ആ ഉം പിന്നെതാണ് അവരെ ഈ നാലാം ക്ലാസ് വരെ വേറെ ബിൽഡി കോംപ്ലക്സ് ആക്കി മാറ്റി തന്നെ രണ്ട് ഏരിയിലാക്കി കൊറച്ച് വ്യത്യാസണ്ട് മ് മറ്റേ രണ്ടും കൂടി ഒന്നിച്ചാണല്ലോ എന്നുള്ളൊരു സമാധാനത്തിലേനി ഇനിയിപ്പോ അത് പറ്റില്ല ഒരേ രണ്ട് മൂന്നടി അപ്പുറം നടക്കണം രണ്ട് സ്കൂളും തമ്മില് രണ്ട് സ്കൂളാക്കി മാറ്റി ഈ ചെറിയ മക്കൾക്കും വേണ്ടിട്ടേ പുതിയ ബിൽഡിംഗ് ഇപ്പൊ ഈ വർഷ ഓപ്പൺ ആക്കിയത് ഉം ഉം ന്നാലൊരു ശ്ര ദ്ധണ്ടായ പിന്നെ പ്പത്തെ കാലത്തൊന്നും പേടിക്കണ്ടല്ലോ സ്കൂള് കോമ്പൗണ്ട് വിട്ടോന്നും കുട്ടികളെ വിടൂലല്ലോ എന്നല്ലേ ഉം നല്ല സ്കൂള ആണ് സി ബി എസ്ഇന്റെതും കൂടി ആവുമ്പോ അവർക്ക് നല്ല ശ്രദ്ധേണ് അല്ല ര രണ്ട് റോഡ് മുറിഞ്ഞ് ആ റോട്ടിലേക്ക് ഏ ഇറങ്ങിയിട്ട് വേണം മറ്റേ സ്കൂളിലേക്ക് വരാന്
ആ അ അ ആ
ഒരു കോമ്പൗണ്ടിലാണെങ്കിലും കുഴപ്പ ണ്ടായിന്നീല്ല ഇത് രണ്ട് ഏരിയ രണ്ട് ഏരിയാന്ന് പറഞ്ഞാല് കുറച്ചൊരു വ്യത്യാസത്തില് പ്പൊ ഇവിടുന്ന് വീട്ട്ന്ന് സ്കൂളിലേക്ക് പോകുആണ്ന്ന് ണ്ടെന്കില് ആദ്യം ഈ ചെറിയ മക്കളെ സ്കൂള് ന്ന്ട്ട് അത് കഴിഞ്ഞരു ത്തിരി അങ്ങ് മുന്നോട്ട് പോയിട്ട് വേണം മെയിൻ സ്കൂളിലേക്ക് എത്താന്
ആ അ ആ മ് ഞങ്ങള് എന്റെ മോള് പഠിക്ക്ന്ന
ഉം.
സ്കൂൾ ബസും സി ബി എസ് ഇ ഒരേ മാനേജ്മെന്റിന്റെ റോഡിന്റെ അപ്പറോപ്പിറോ ആയിട്ട്.. ഉം ഇതുപോലെ.
ആ അത് ശരി അട്ത്തന്നെയാ നേരെ ഓപ്പോസിറ്റ് തന്നെയാണോ വരുന്നെ.
ഒരിച്ചിരി വ്യത്യാസവുണ്ട് എന്നാലും രണ്ടും ഈ പറഞ്ഞതുപോലെ ഈ.
അ
ഒരിച്ചിരി ഇങ്ങോട്ട് മാറിട്ട് അടുത്ത സ്കൂൾ.
ആ ആ അതേപോലെ തന്നെ ഒരു നൂറ് മീറ്റർ വ്യത്യാസം തന്നെ ഇതുള്ളത്. മ്
കോൺവെന്റിന്റെ ഒരു സഫേയുടൊയി ഇത് തന്നെ മാനേജ്മെന്റ് ഒരു മാനേജ്മെന്റ്..
ആ.. ആആ.. ആ ഇവിടെയും... മാനേജ്മെന്റിന്റെ സ്കൂൾ തന്നെയാണത്.. ഉ അവരുടെയാകുമ്പോല്ല ശ്രദ്ധയാണല്ലോ.. ആ.
ഡിസിപ്ലിനും.. ശ്രദ്ധിക്കും..
നല്ല സ്ട്രിക്ട് ആണ് എന്നാലും അങ്ങനെ ഓവർ സ്ട്രിക്റ്റും ഇല്ല.. പിന്നെ വിജയ ശതമാനം കല്ല ഇതുണ്ടേ മ്.. പി.. പിന്നെ ഉള്ളത് ഈ മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളാ വേറെള്ളത് അവിടെ അത്ര പോരാ.. അപ്പൊ പിന്നെ.. നമുക്ക്ജയ ശതമാനം കാര്യങ്ങളൊക്കെ നോക്കിട്ട് വേണല്ലേ മക്കളെ ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കാൻ.. അപ്പൊ അങ്ങനെയ അവിടെ ചേർത്തത് അവിടെ പിന്നെ.. കെ ജി മുതലേ അന്ന് പ്രി കെ ജി ഇല്ലയ എൽ കെ ജി മുതലേ.. അവിടെ പഠിക്കുന്നത് പ്ലസ് ടു വരെ അവിടെത്തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞണ്ട്.. അന്റെ മുന്നേ ഇനി വേറെ മാറ്റരുത് എന്നൊക്കെ പറയണ്ടേ.. ഉ അ എന്തായാലും മക്കൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ഫുള് ഒരു. സ്കൂളിൽ തന്നെ പഠിച്ചു തീരണംന്ന്..
ഉം ഇവിടെ പത്താം ക്ലാസ് വരേയുള്ളൂ..
ആണോ ഉ പി പിന്നെ എൽ കെ ജി ഉണ്ടോ..
പ ആ എൽ കെ ജി...
ട്ടെ ഉ ഉ ഉ പിന്നെ എങ്ങനെണ്ട് സ്കൂളൊക്കെ.. പഠിപ്പിക്കാനൊക്കെ ടീച്ചേഴ്സൊക്കെ ഉഷാറാണാ..
ൽ കെ ജി നല്ലത് ആരുന്നു.. ഒന്നാം ക്ലാസിപ്പോ ഇതുവരെ കുഴപ്പമില്ല.. ഇനിപ്പോ അറിയ,
ആഹ പിന്നെ കുട്ടികൾക്ക് അതിന്റേതായ.. ആ.. ആ.. ഉ പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ളരിത് വരുല്ലോ.
ആഹ പക്ഷെ ഇവിടെക്കെയുള്ള മിക്കവാർ എല്ലാരും.. കണ്ടിട്ട് പിന്നെങ്ങ് ഗവണ്മെന്റിലോട്ട് വിടും.. ഒരു ബേസ് കിട്ടിട്ടേ അങ്ങ് മാറ്റും എല്ലാരും..
അപ്പൊ ബുദ്ധിമുട്ട് വരില്ലേ സി ബി എസി ന്ന് നേരെ..
ആ വരും.. അതെ എനിക്ക് ഞാനും.. പിന്നെ അത് അഞ്ചാം ക്ലാസ് തൊട്ട് ആകുമ്പം.. വല കുഴപ്പറുമ ഭയങ്കര പാടാ പിള്ളേർക്ക്
മ്.. ശരിയാണ് ൻ ഫുൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പിന്നെ പെട്ടന്ന് മലയാളത്തിലേക്ക് മാറുമ്പോ.. ഓ
ആ അല്ല നമ്മുടെ കേരള കേരളൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ ഗവൺമെന്റ് ഇപ്പോൾ തന്ന ഇംഗ്ലീഷ് മീഡത്തിലാക്കും ആ പക്ഷെ പിള്ളേർക്ക് പഠിച്ചു വന്ന ആ ഒരു-
ആ അത് ഫ്ലോ അങ്ങ് നഷ്ടപ്പെടും.